ഹലോ ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ലതന്നെ എന്താ അവിടുത്തെ വിശേഷം
ഇവിടെന്താ സുഖാണ് നല്ല വിശേഷങ്ങള്
എന്താ പരിപാടി
എന്താ കുട്ടിക്ക് ഒലേ ശ്രദ്ധിക്കുന്നുണ്ട്
ആ അങ്ങനെല്ലേ
ഉം ഇന്നിട്ട്നിങ്ങക്ക് എന്ത് പണി
ഞാനിപ്പതാ വെറുതെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാ വിചാരിക്ക കണോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാന് പഠിക്കാണ് നിങ്ങളെന്താ ചെയ്യണ്
എന്താ ഇഞ്ഞി രാത്രി ക്കുള ഭക്ഷണം ഏ
രാ ഹലോ
ഞൻ ഒന്നും ചെയ്യണില്ല വർക്കൊന്നും ഹലോ കേക്ക അന്നല്ല ഞാൻ വർ
ആ
ആ
അതെല്ലേ പിന്നെ
ഉം ഇവിടെ രാത്രി ചോറിനെ ഇപ്പൊ ചായയും പൂളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിചു
ആഹ ആ ഞങ്ങള് ഇപ്പൊ എന്താണ് പൊറത്ത് പഠിക്കാണ് അപ്പ വീട്ടീന്ന് വയുമ്പോ കൂടു ബേക്കറികളക്കെ കഴിച്ചിുണ്ടായിരുന്നു ഇപ്പ ഫ്രണ്ട് എല്ലാരും കൂടിരുന്നട്ട്
ബേക്കറി കെണ്ട
അപ്പൊ അ ആഹ് ബാക്കറിയും ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ ചക്കവറവ് അച്ചപ്പം
ആഹ് മനസ്സിലായി ആ നിക്ക എന്താ ചായന്തങ്ങള്ൾ അവിടെ വെക്കലാണോ എന്നാ മറ്റേ ഗക്കറ്റലി വെക്കലാ
അല്ല കെറ്റലല്ല ഹോസ്റ്റല അല്ല പുറത്ത് റൂം എടുത്ത് നിക്ണേ
ആ അപ്പോ ഗ്യാസ് ഉണ്ടാവൂല്ലേ
അപ്പൊ ഗ്യാസുണ്ട് അപ്പൊ അങ്ങനെ ചായ
ആഹ
അങ്ങനെകേട്ട് പിന്നയിപ്പോ ചായുടി കഴിഞ്ഞ് ഇനിയിപ്പോ പഠിക്കാനൊക്കെ ഉണ്ട് കുറച്ച് പഠിക്കണം അതിന്റെ ഉള്ളില് ഭക്ഷണം കഴിക്കണം
ഉം ഭക്ഷണം എന്തന്നെ നിന്നെന്താ രാത്രിക്കൊക്കെ ഭക്ഷണം
അതന്നെ ചോറ് പിന്നെ വീട്ടീന്ന് വരുമ്പോ കുറച്ച് കറി കൊടുന്നുണ്ടായിരുന്നു മീൻകറി
ആ
അപ്പൊ അത് ഇപ്പൊ ഇങ്ങനെ ഒപ്പം റൂമിലുള്ളവരൊക്കെ ഇങ്ങനെ ഇതുപോലെ വരുമ്പം ഓരോരോ കറികള് ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ അത് ഓരോ ദിവസം ഓരോന്നായിട്ട് ഞ്ഞങ്ങള്ങ്ങനെ ചൂടാക്കി എടു ക്കും അല്ലെങ്കിലും ഞങ്ങള് ഇവ ഇവടെ മാർക്കറ്റ്ണ്ട് അപ്പൊ അവിടുന്ന് സാധനങ്ങള് വേടിക്കും ഇപ്പൊ ഇന്ന്പ്പങ്ങനെ ആഹ് അതെ ഓരോ ദിവസം രണ്ടാൾക്കാര് അങ്ങനെക്കായിട്ട്
ആഹ് ചെയ്യാം ചെയ്യാം അപ്പം ഞമ്മള് സാധനങ്ങളൊക്കെ വാങ്ങല് എങ്ങനെയാണ്? ഓരോ എല്ലാം മ
മാർക്കറ്റ്ണ്ട് അപ്പൊ ഞങ്ങള് ഓരോ ദിവസം ഓരോ ഇന്ന്പ്പെതാ വ്യാഴായ്ച്ച ഇന്ന് വ്യാഴച്ച മാർക്കറ്റ്ണ്ട് അപ്പൊ നമ്മള്
പക്ഷേ എങ്ങനെ നമ്മള് എല്ലാരും എല്ലാർക്കും പാടെള്ള എന്താണ് ചോറ് ഒരുവട്ടല്ലേ വെക്ക?
ആഹ് എല്ലാരും കൂട്ടീട്ട് എല്ലാരു സാധനം എല്ലാരും കൂടിട്ടാണ്ട് മേടിക്കും ഓരോ ര്ത്തര് ഓരോ ദിവസം ഓരോന്ന് ഫു്ഡ്ണ്ടാക്കും അതെല്ലാരും കൂടി കഴിക്കും അത് സാധനം വാങ്ങിയിട്ട് അതന്നെ നമ്മള് എന്താ ചെയ്യല് ആഹ് അങ്ങോട്ടും ഇങ്ങട്ടെക്കെ പിരിക്കും ഇന്നെട്ട് ഓരോത്തര് ഓരോത്തരെ ഫോണിക്കാണ്ട് അയച്ചൊടുക്കും വേണ്ട സാധനങ്ങള് എല്ലാരും വേടിക്കും എല്ലാരും കൂടെ ഒരുമിച്ച് പോയിട്ട് വേടിക്കും ആഹ് എല്ലാരും കൂടി വേടിക്കും
ഉം നമുക്ക് പൊതുവെ വെക്കാൻ ചോറ് കറി അരി, അങ്ങനത്തെ സാധ പഞ്ചാര അതൊക്കെ എന്താണ് ഈ ലിസ്റ്റില്ട്ക്ക പിന്നെ നമ്മക്കായിട്ട് എന്തേലും വാങ്ങണങ്കി നമ്മള് വേറെ വാങ്ങാലേ?
വേടിക്ക,
ആഹ് അല്ല വ അത് നമ്മള് വേറായിട്ട് നമ്മൾതായിട്ട് എല്ലേ ബേ
നമ്മളായിട്ടന്നെ വേടിക്കും ബേക്കറി ബേക്കറിയൊക്ക പിന്നെ എല്ലാരും ഒരുമിച്ചന്നെ കഴിക്ക പിന്നെ പോലെ ഇണ്ടാവൂല്ലേ? ചെലോരിപ്പോ ഈ ചെല കുട്ടികള് ജിമ്മിനൊക്കെ പോണ് ണ്ട് ഇവടെ അപ്പൊ മു മുട്ട കഴിക്ക്ണോല് അങ്ങനെ എക്സ്ട്രാ എന്തേലൊക്കെ കഴിക്ക്ണോര് ഇണ്ടെങ്കീ അപ്പൊ അവര് അത് വേറെ വേടിക്കും ആഹ് വേടിക്കും, ബാക്കിയെല്ലത്തിനും എല്ലാരും. കൂടി അങ്ങോട്ടിങ്ങോട്ടും ഷെയറിടും,
ഉം അപ്പൊ പിന്നെ കൊഴപ്പം ഇണ്ടാവൂല്ല എല്ലാരും ഒരേ മാതിരിയാവുമ്പം ഗ്യാസൊക്കെ എല്ലാരുംപാടെ കഴിയുമ്പോ
ഗ്യാസോ ആ എല്ലാരും എല്ലാരും കൂടി പൈസ പിരിച്ചിട്ട്, അങ്ങനായിട്ട് പക്ഷേ ചന്തേന്ന്ങ്ങെനെ ഇപ്പോ ഓരോത്തര് ഇങ്ങനെ. ഓരോന്ന്ങ്ങനെ മേടിക്കു- ക്കും വെണ്ടക്കിം, വഴുതനങ്ങിം കോവക്ക, അങ്ങനത്തെ ഓരോ സാധനങ്ങള് ഓരോന്ന് മേടിക്കും, ചിക്കനും മീനും ആഹ് ചിക്കനും മീനും മേടിക്കും മീന് എവിടെ അങ്ങനാട്ട് കിട്ടലില്ല, നല്ലത് അപ്പൊ ഞങ്ങള് നാട്ടീന്ന് വരുമ്പോ കൊട്ന്നിട്ട്ണ്ടെങ്കി നാട്ടില്ങ്ങനെ ഫ്രീസ് ചെയ്തിട്ട ട്ട് കൊണ്ടരും എന്നിട്ട് ഇവട്ത്തെ ഫ്രീസറില് കൊടുന്ന്‌ വെക്കും എന്നിട്ട് പിന്നെ ആവിശ്യ ത്തിനാണ്ട് എടുക്ക ചെയ്യ കൂടുതലും മീൻകറി വരുമ്പോ കൊണ്ടുവര ചെയ്യ ചിക്കനും, ബീഫൊക്കെ, യാണ് വരുമ്പോ അങ്ങനെ ഫ്രീസ് ചെയ്ത് കൊണ്ട് വരും എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഇണ്ടാക്കും, ചോറും, കറിയും ഇവിടെ വന്നിട്ട്ങ്ങനെ നിക്ക്ണോണ്ട് ചോറും കാറിയൊക്കെ ഇണ്ടാക്കാൻ പഠിച്ച് അതെ, എല്ലാരും പറയും പഠിച്ചിട്ട് ഈ ജോലി കിട്ടിയില്ലെങ്കിലും വീട്ടമ്മ ആവാൻ പഠിക്കുന്ന്,
അത് എങ്ങനെയാണെങ്കിലും നമ്മള് പഠിക്കും അത് ഒറപ്പാണ് അയില് വ്യത്യാസൊന്നുല്ല,
പഠിച്ചല്ലെ പറ്റൂ ഇപ്പ എന്താച്ചാല് ജീവിച്ചു പോകാള്ളെ ഇണ്ടാക്കി തിന്നാ അറിയാം,
ആഹ് അതറിയാം അത് ഇങ്ങനെ ഇപ്പൊ പടിഞ്ഞുല്ലേ? അല്ല നമ്മള കാര്യം നമ്മള് വലുതായില്ലേ അപ്പൊ അത്യാവിശ്യം പാചകറിഞ്ഞിരിക്ക,
അതെ അത് വേണം ശരിയാ പക്ഷെ ഇപ്പളുംണ്ട് കൂടെ പഠിക്ക ക്ക്ണ കൊറേ ആൾക്കാര് ഫുഡ് ഇണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ,
ആഹ് ഓലന്ന്പ്പോ നമ്മളെല്ലാം ചെയ്യണം.
അതെ എല്ലാം ചെയ്തു പഠിക്കണം എപ്പളും എല്ലാരും കൂടെണ്ടാവണംന്നില്ലല്ലോ.
ആഹ് എല്ലാരും കൂടെണ്ടാവണംന്നില്ല ഇപ്പോ ന്നമ്മള്പ്പോ ഒരാളങ്ങനെ ആഹ് ന്താ ആശ്രയിച്ച് ന്ന്ക്കാം പ റ്റോ ഫുഡ് ണ്ടാക്കി തരാന്തിനൊക്കെ അപ്പൊ ന്നമ്മക്ക് വാണ്ടതൊക്കെ ഇനിക്ക് അങ്ങനെ ഒരഅഭിപ്രായത്തോടെ യോ യോജിക്ക്ണ ആളാണ്. ചെറിയേ കുട്ട്യാളാണെങ്കിലും അവനാന്റെ കാര്യങ്ങളൊന്നും സ്കൂൾല് പോവുംമ്പോ ഓലെ യൂണിഫോമട്ത്ത് അവര് മാറ്റി സ്കൂൾല് പോവാന് ഓലെ ആയ് തൊടങ്ങി അന്ന് മു ചെർപ്പ മുതലെ മ്മള അപ്പ ഓലയ്നയ്ക്ക്ണുന്നുണ്ടെങ്കി ഓലത് ‌ ചെയ്യണം.
അതെ അമ്മളെല്ലാം അങ്ങനെ ചെയ്ത് കൊടുത്ത്ട്ട്ണ്ടെങ്കി ഇപ്പൊ ഇത്പോലെ പ്പൊ എന്റെ വീട്ടില് അത്പോലെ തന്നെ അനിയനോട്ങ്ങനെ പറയും എല്ലാ എപ്പളും ചെയ്തരാ ഞാണ്ടാവണന്നില്ലാന്ന്റയും.
ആഹ് അപ്പൊ അനിയനാവട്ടെ ഓനും കൊർച്ച് ന്നമ്മള് ഡ്രസ്സ്പ്പോ ഓലെ വെക്കാ സ്ഥലോൽ ക്കറിയാലോ അവ്ട്ന്ന് ഓലെ ഡ്രസ്സ് എടുത്ത് മാറ്റാനൊക്കള്ളൊരുത് ഞാന അങ്ങനേട്ടോ കുട്ട്യാളോട് പറയല്.
ആഹ് അങ്ങനെ ശീലിപ്പിക്കന്നേ നല്ലത് ഇല്ലെങ്കി അത് വൽതാവുമ്പോ അതൊരു പ്രശ് നായിട്ട് മാറും.
ചോറ്ന്ന്ങ്ങാണ്ട് ചോറ് വെയി കയ്ഞ്ട്ട് ഞാം പർഞ്ഞു ആ പ്ലേറ്റ് സിംഗിന്റെ അവടേ കൊണ്ടോയെക്കാം പറയാ.
അതെ.
ഉം അത് ഓലങ്ങനെ കൊണ്ടോയ് വെക്കും അപ്പൊ പണി സേയ് യിച്ചാന് ഞമ്മള് അയ്നായ്ട്ടില്ല. ന്നാലും ഓലെ ഡ്രസ്സ് ആഹ് ചെറിയ മക്കളാണ് അലക്കി കൊട്ന്ന് വെച്ചതവടെ വെച്ച്ട്ട്ണ്ടെങ്കി അത് ഓലോടന്നെ മടക്കിക്കാം പറയും ഓലത്.
ആഹ് ആഹ് ആഹ്.
അങ്ങനക്കസേയ്യും അത് എപ്പോളുംന്നല്ല എപ്പളെങ്കിലൊക്കെ അവനാന്റെ ഡ്രസ്സ് അവനാനോട് ഇട്ത്ത് വെക്കാം പറയും. ഓലെ പുസ്തകങ്ങള് ന്താണ് അവടെ പരന്നടക്ക്ണ്ടേൻങ്കി അതൊക്ക നേരെ ക്ലിയറീത് വെ ക്കാം പറയും, അതൊക്കെ നമ്മള് ചിയ്യും ചെയ്യൂലാന്നല്ല
അല്ല അത് നല്ലതന്നെ പഠിപ്പിക്ക്ണത് ഇല്ലെങ്കി അത് ഭാവീക്കും ഇതൊരു ബുദ്ധിമുട്ടായ് മാറുയ്. പിന്നെ വെല്ല്യ വെല്ല്യ കാര്യങ്ങളൊക്കമ്മളന്നെ ചെയ്യേണ്ടി വരുയ്.
കാര്യങ്ങളോ വന്നു ഞമ്മളൊന്ന് പോയ്കയ്ഞ്ഞാ കുട്ട്യാളാണ് ഓൽത്പ്പൊ എല്ലാരും എന്നുപ്പോ ച്ചീതൊട്ക്കോ ഇല്ലല്ലോ?
അതേ ഇല്ല്യാ. എപ്പളും ങ്ങനെ ഒരാള്ങ്ങനെ നോക്കാണ്ടാവണന്നില്ലല്ലോ ഉം.
ഡ്രസ്സ് യൂണിഫോമ് തി അലക്കിട്ട്ക്കുണ് തിരുമ്പിച്ച്ക്ക്ണു.
ആഹ് ആഹ് അപ്പൊ ഇഞിപ്പോ ഒണ ആ ആറിടാനൊക്കെ?
അതിനൊന്നും അറീലാ.
ആഹ് അയ്നായിട്ട്ണ്ടാവുലലേ ആഹ് പഠിക്കോ അവര്?
ആഹ് പഠിക്കും അത്യാവശ്യംപ്പക്കേ കൂടി ഇരിക്കക്കാണം കൂടേ ഇര്ന്നാ തന്നേ പഠിക്കോന്നും ചെയ്യൂലാ ന്നാലുംപ്പൊ മ്മ ക്ക് അത്യാവശ്യം കുട്ട്യാക്ക് ലെവല് കൊയപ്പല്ലാ തോന്നും. എല്ലാത്തിനും ഇങ്ങനെ അത്യാവശ്യം മാർക്കും കാര്യങ്ങളും ആൻസറിയ്യാനൊക്ക ഓൽ കറിയും, കൊഴ്പ്പല്ല ആ ഞി വൽതാവും തോറും ഓല്ങ്ങനെ ഒപ്പര്ത്തി പഠിപ്പിക്കണം ന്നാ ന്നല്ലംപഠ്ച്ചും ഇവട് അല്ലല്ല ഓല് പോറത്ത് പണിട്ക്കും പണിക്കോയതാണ് ജിദ്ദീലാണ്.
ആഹ് അങ്ങനേക്കായ്ട്ട്.
ങ്ങള്ന്ന്ട്ട് എന്തിനാ പഠിക്കണത്പ്പോ?
ഞാന് ഒക്യുപേഷൻതെറാപ്പി.
ഏതിൻ എന്തിന്റെ? മൻസിലായിലാ ഫിസിയതെറാപ്പി മൻസ്സിലായി വെറും ഫിസിയതെറാ പ്പേഇജ്ജ്‌‌ന്നേണോ വര്ണത്? അതോ
അല്ലല്ല ഫിസിയോതെറാപ്പി ആ ഫിസിയോതെറാപ്പി പോലത്തെ ഒരു കോഴ്സആണ് നമ്മളത്
ആഹ് ഫിസിയോതരാപ്പി തന്നെ
ആഹ് ഫിസിയൊതെറാപ്പിന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഞങ്ങൾങ്ങനെ പറയാൻ പാടില്ലാന്നാ പറയാ പക്ഷെ ഇത് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കർക്ക് പറഞ് കൊട്ക്കാൻ എളുത്തിപ്പ അങ്ങനെ പറയല്
ആഹ് അപ്പൊ ങ്ങക്ക് എന്താകരം ജോലി വര്ത്
ജോലി ഇതുപോലെന്നെ നമ്മള് ഈ ഓട്ടിസം, എ ഡി എച്ച് ഡി അങ്ങൻ ത്തൊക്കെ ഒരോ അസുഖങ്ങള് ള്ളാണ് അങ്ങനത്തെ കുട്ട്യാളാണ് അപ്പൊ ഈ സ്ട്രോക്ക് വന്നിട്ടുള്ളാൾക്കാരെ
ഉം ഉം
അങ്ങനത്തോക്കെ ആൾക്കാരൊക്കെ ഹ് നമ്മള് നമ്മൾ ഡെയിലി ചെയ്തൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദിന ദിനചര്യൽല് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാൻ പ്രാപ്തരാക്കാ പോരാ അസുഖം കാരണം ചെയ്യാൻ പറ്റാത്ത ആൾക്കാര് ഇപ്പോ ഒരു ബാത്റൂമിൽക്ക്‌ പാകാൻ പറ്റാത്തആൾക്കാര് ഒരു ഷ ർട്ട് ബട്ടൻസ്ഇടാൻ പറ്റാത്ത ആൾക്കാര് അപ്പൊ അവരൊക്കെ നമ്മളോരോ കാര്യങ്ങള് ആക്ടിവിറ്റീസും തറ പ്പികളും കൊടുത്തിട്ട് അത് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാ ഉം അതാനമ്മള്
കയ്ഞ്ഞതാണ്
ഡി എം എൽ ടി ഓ
ആഹ് ഡി എം എൽ ടി ഇപ്പ വർ ക്കോന്നും ചെയണില്ല ഇപ്പൊ വീട്ടിലിരിക്കാണ് ശേ ടി യേം യെല് ടി കംപ്ലീറ്റ് ആയ്ക്കുണു
അപ്പൊ അതെന്താ വർക്ക്യ്യാതിരുന്നേ
പിന്നെ കുട്ട്യാളൊക്കൊഅയീലെ മ് മ് എന്താ മറ്റേ ആശുപത്രിയിലൊക്കെ കിട്ടുമ്പോ നൈറ്റ് വരും അപ്പൊ രാത്രി പോവാന് ബുദ്ധിമുട്ടാണ് നമുക്ക് ലാബൊക്കെ വരുന്നത് ടെസ്റ്റ് തിന് ക്ലിനിക്കിലൊക്കെണെങ്കിലും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വര നമുക്ക് രാവിലെയാണ് ഈ ഫാസ്റ്റിങ്ങിലല്ലേ ഷുഗർ പിന്ന ടോട്ടൽ കൊളസ്ട്രോളോക്കെ വരുമ്പോ നമുക്ക് ക്ക് ലാബിന് ലാബിനെ സംബന്ധിച്ചടത്തോളം ഹോസ്പിറ്റലിന് പുറത്താണെങ്കില് രാവിലേണ് കളക്ഷൻ കിട്ട്ണത്
ഉം ശെരിയാ എല്ലാരും പറഞ്ഞ പോലെ ഈ ഷുഗർ നോക്കാനൊക്കെ അതുപോലെ ഫാസ്റ്റിങ്ങില് പോവ ഒക്കെ ആ ടൈം ആണല്ലോ
കരുതിയും ഫാസ്റ്റിങ്ങിൽ ഷുഗർ നോക്കാൻ വരും അപ്പോ നമുക്ക് നല്ലൊരു കളക്ഷൻ കിട്ടും ടോട്ടൽ കൊളസ് സ്ട്രോൾ ഒക്കെ നോക്കുമ്പോ ടോട്ടൽ കൊള്ട്രോളിനൊക്കെ നല്ല വിലയല്ലേ കൊളസ്ട്രൾ നോക്കാനായിട്ട് വരും സ്ട്രോൾ ഒക്കെ കിട്ടുമ്പോ അയിൽ അല്ലെ കിട്ടും അപ്പോൾ നൈ റ്റ് മറ്റേ ഹോസ്പിറ്റിൽ പിന്നെ നൈറ്റ്‌ എടുക്കണം അവിടെ ഓൽക്ക് പിന്നെ ഹോസ്പറ്റലിൽ പിന്നെപ്പോഴും കളക്ഷനും കാര്യങ്ങളും ഉണ്ടാവും ടെസ്റ്റുകളൊക്കെ വരുന്നല്ലേ ക്ലിനിക്കിൽ അങ്ങനെ തന്നെ വരൂല്ലല്ലോ
നമ്മുക്ക് പിന്നെ എന്താ വെച്ചാല് നമ്മളെ കോഴസിന് അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് നൈറ്റ് ഒന്നും വരൂല ഇല്ല
ഇത് പിന്നെ ക്ലിനിക്കില് കിട്ടും ക്ലിനിക്കില് കിട്ടും പക്ഷെ ക്ലിനിക്ക് ആറ് മണിക്ക് നമ്മുക്ക് എന്ത് ചെയ്യണം നോക്കണം ആറ് മണിക്ക് നമുക്ക് ക്ലിനിക്കിൽ ഇറങ്ങണം ആറ് മണി ക്കാവുമ്പളെല്ലും തിരക്കൊക്കെ അങ്ങനെ വരുന്ന സമയാണല്ലോ ഒരുവിധം ഉള്ളവരൊക്കെ ഈ സുബൈക്ക് സുബൈ ക്ക് എണീപ്പിക്കനെ എന്ത്യ്യും ചായകൊടുക്നെന് മുന്നേ വന്ന്ങ്ങാണ്ട് ഇത്രക്കും പിന്നെ പി പി എസ് നോക്കണ്ടേ എന്താണ് ഫാസ്റ്റിങ്ങ്ന് നോക്കി കഴിഞ്ഞാല് അപ്പൊ അതിനനുസരിച്ച് ഒരു ആറു മണി ക്കാവുമ്പോ ആറ് ആറ് മണി ആറര ഏഴ് മണിന്റെ ഉള്ളിലാണ് ഒരുവിധള്ള ആൾക്കാരൊക്കെ നോക്കാൻ വരിക.
ബുദ്ധിമുട്ടാ മക്കളൊന്നു വലുതാവ്ണെ വരെ
ആ മക്കൾ ആഹ് ബുദ്ധിമുട്ടാണ് അതാണ് എന്നാഞ്ഞ് ഫാർമസിക്കൊന്നും ഇത്ര ' '
അല്ല ഇങ്ങളും മക്കളും തന്നെ ഒള്ളൂ ഇപ്പൊ വീട്ടില്
ആഹ ഇബട്ന്ന് ഭർത്താവിന്റെ ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പ മരണപ്പെട്ട്ക്ക്ണു ഉമ്മ ഇണ്ട് ഇപ്പ ഇവിടെ
ഓ അതെലെ
ഉ ഈ രാവിലെ പോക്കെ എങ്ങനെയാണെങ്കിലും ക്ലിനിക് ക്കിൽ നടക്കൂല്ലേ നമുക്ക് മാക്സിമം ഒരു എട്ട് മണി എട്ടരക്കൊക്കെ ആണെങ്കിലും കൊഴ ല്ല അപ്പൊ അവിടെ ചെല്ലുമ്പോ ഓല് പറഞ്ഞിരുന്നു ഇമ്മക്ക് രാത്രിയില് അല്ല മോർണിംഗ് എന്താണെങ്കിലും വാണം
അതെ
ഉം അപ്പൊ അങ്ങനെ ആയതോണ്ട് അങ്ങനെ പോയത് അറിഞ്ഞില്ല
ഉം ഉം ഉ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്
ഉം ശെരിയപ്പൊ എന്നാലേ ഓക്കെ
ആയിക്കോട്ടെ